ആഹ് കേക്കത്തില്ലേ
ആഹ് കേക്ക പറഞ്ഞോ എവിടെന്നാ വിളിക്കുന്നേ മലപ്പുറത്ത് ന്നോ
ആഹ്
ബിരിയാണിയുടെ നാടല്ലേ ഞാൻ പത്തനംതിട്ട
പത്തനം തിട്ടയാ ഉം
ആഹ്
നമ്മൾ രണ്ടും തണ്ടറ്റത്തെ താണും
ആഹ് ഞാൻ പിന്നെ
അതെ ബിരിയാണിയുടെ നാട് മലബാർ ഏരിയ
ന്നാണങ്കി ആഹ് ഇപ്പ അവിടെന്ന ഉണ്ട് വിശേഷം
ഇവിടെ ഇപ്പൊ എന്നാ ഇവിടെന്നാ ഇവിടെ ഇവിടെ ശരിക്കും വിശേഷാണ് സമയംന്ന് പറയുന്നത് മറ്റേ നമ്മുടെ നോമ്പ് തുറയില്ലേ മുസ്ലീംസിന്റെ
ആഹ് ആഹ്
അപ്പഴാണ് ശരിക്കും ഞങ്ങളുടെ നാട്ടില് വിശേഷം
ആഹ്
എല്ലാ ഇഷ്ടം പോലെ ഫുഡും
ആഹ്
ഫുഡുകൾക്കൊന്നും പഞ്ഞമില്ല തെ കാലി ക്കറ്റ് യൂണിവേഴ്സിറ്റിയില്ലേ അതിന് അടുത്തായിട്ടാ
ഓഹ് എനിക്കറിയാം ഞാൻ കേട്ടിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയുടെ പേര്
ച്ചാൽ മലപ്പുറമാണ് ഇന്ന് കോഴിക്കോട് ആ ബോർഡർ ആണന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ് അങ്ങനെയാണ് ഞാൻ താമസം
ആഹ് അവിടെ എന്തൊക്കെയാണ് ഫുഡ് വെറൈറ്റി ഫുഡ്
ആഹ് കേട്ടോടാ മധ്ഹൂത് മധ്ഹൂത്
അത് എന്ത സംഭവം എനിക്ക് അറിയില്ല
ആഹ് ബിരിയാണി പോലത്തെ സംഭവം
ആഹ് ഞാൻ ആദ്യമായിട്ടാ കേക്കുന്നേ
ഞങ്ങളുടെ നാട്ടിൽ സദ്യകൾ വളരെ കുറവാ സദ്യ ഉണ്ടെങ്കിൽ ഞങ്ങക്ക് ചിക്കൻ കാണും
ആഹ്
വാഴ സദ്യ ഓണത്തിന് സദ്യിക്കാത്തും എറച്ചി വെക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ
ഓഹ് ഞങ്ങളുടെ ഇവിടെ സ്പെഷ്യലാ യിട്ടൊന്നും ഇല്ല അങ്ങനെ ഞങ്ങക്ക വിടെ പൊറോട്ടയും ബീഫും മാത്രമേ ഉള്ള എപ്പോഴും
പൊറോട്ടയും ബീഫും ഞങ്ങളുടെ അവിടെ ഉണ്ട് കിഴി പൊറോട്ട
ഞങ്ങളുടെ അവിടെ അതൊന്നും കിട്ടത്തില്ല മാ
പിന്നെ ആ മറ്റേ ഇതൊക്കെയ ഉണ്ടോ നീർദോശ കഴിച്ചിട്ടുണ്ടോ നീർദോശ
ഇല്ല ഇല്ല ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കും പേര് കേട്ടിട്ടുണ്ട് പക്ഷെ സംഭവം ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ
അതൊക്കെ ഞങ്ങള അവിടെണ്ട് നീറ്ദോശ
ആഹ്
മറ്റേ ബിരിയാണി ഉ മലബാർ ബിരിയാണി ഫേമസ് ആണല്ലോ
ആഹ് ഞാൻ കേട്ടിട്ടുണ്ട്
പക്ഷെ ഞങ്ങക്ക് സദ്യ കുറവാകട്ടോ സദ്യ ഞങ്ങക്ക് റയർ ഞങ്ങളടെ കല്യാണങ്ങൾക്ക് പോലെ ബിരിയാണിയാണ്
ഞങ്ങക്ക് അവിടെ സദ്യ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ബിരിയാണിയെക്കാട്ടിലും
ആഹ് ഞക്ക് സദ്യ വളരെ കുറവ സദ്യ ഓണത്തിന് ഒക്കെ സ്പെഷ്യല സദ്യ സദ്യ എന്ന സ്പെഷ്യലാ നവിടെ നിങ്ങളുടെ സൈഡിൽലോട്ടൊക്കെ വരുമ്പോഴാണ് ശരിക്കുംവാ സദ്യയുടെ രുചി കിട്ടുന്നത്
ആ ഞങ്ങൾ ബിരിയാണിയണെങ്കിൽ ആഹ അറമ്പുള വള്ളം കളി എല്ലാം ആയിട്ടുണ്ട്
ഹഏ
ആഹ അത് അടുക്കാറായിട്ടുണ്ട് അത് ജൂലൈൽ എങ്ങാ ഉണ്ടാന്ന് തോന്നുന്നു വെള്ളംകള്ളിയുടെ സദ്യ വരുന്നത്
ഉം അപ്പ ഫുഡക്ക കൊടുക്കതില്ലേ
ഫുഡ് ഉണ്ട് അറുപത് കുട്ടും കറികളുണ്ട്
ആഹ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുണ്ട് അതില് ചോറുണ്ട് ഒത്തിരി കറികളുണ്ട് പായസംഉണ്ട് ഒത്തിരി സാധനങ്ങളുണ്ട്
അത് കൊള്ളാലോ അറുപത്നോഅതൊക്കെ എന്തോ
അത് നമ്മള് ക്യൂ ഏ നമ്മള് ബുക്ക് ചെയ്യണം എന്നാലേ നമുക്ക് പാകൻ പറ്റത്തുള്ളൂ
അയ്യോ ഇത് ടിക്കറ്റ് എടുത് കഴിക്കാനുള്ള സാധനമാണോത്
ആ അത് വെള്ളംകളി കണ്ടിട്ട് എല്ലാരും പോയി ഫുഡ് കഴിക്കുന്ന വല്യൊരു ഫുഡ് എന്തായാലും വലിയൊരു വഴഇലയി കാത നമുക്ക് തരുന്നത് ഒരാൾക്ക് ആ ഇഷ്ടംപലെ ആൾക്കാാര് വരും ഒരു ദിവസം വാ ഞാൻ ഇതുവരെ പോയിട്ടില്ല ഒരു വട്ടം പോണെന്നുണ്ട്
അ നമുക്ക്ട്ട കൊടിമ ചെയ അപ്പ
ഞാൻ അങ്ങോട്ടും വരാം ഒരു ദിവസി
ആഹ് ഇങ്ങോട്ട് വരുമ്പോ ഞാൻ കൊണ്ട് പോവാം എസ് എം സ്ട്രൈറ്റ് മറ്റേ കാലിക്കട് യൂണിവേഴ്സിറ്റി ഒക്കെ കൊണ്ട് കാണിക്കാം പിന്നെ രാവിലെ ബ്രേക്ക് ഫസ്റ്റ നീർദോശയും ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി തരാം ബിരിയാണിയ ഒക്കെ വാങ്ങിച്ചു തരാം പിന്നെ കല്ലുമക്കായ കഴിച്ചിട്ടുണ്ടോ
അതൊന്നും കഴിച്ചിട്ടില്ല അതൊന്നും ഞങ്ങക്ക് അവിടെ കിട്ടത്തില്ല കല്ലുമ്മക്കായൊന്നും
ഇക്ക് ബീച്ച് ഇല്ലല്ലേ
ഇല്ല ഞങ്ങക്ക് ബീച് ഇല്ല ഞങ്ങള് മീൻ ഫ്രഷ് മീനൊക്കെ എടുക്കുനെന്ന് പറയുന്നത് കൊല്ലത്തൊക്കെ പോയിട്ടാ
ഓ മറ്റേ നീണ്ടകരയാാ
ആഹ എൻന്റെ അമ്മ വീട് പുനലൂര് അപ്പൊ ഞങ്ങള അമ്മ വീട്ടിൽ പോയിട്ട് വരുമ്പോഴ എടുത്തോണ്ട് വരുന്നേ ട്ടാ ഫ്രഷ്മീനൊക്കെ അവിടുന്ന് ക്ക് ഫ്രഷ് മീനൊന്നുംകിട്ടത്തില്ല അങ്ങനെ
വീട് വീണെ കടലിന്റെ നടക്ക
മ്മ് അവിടെ നിങ്ങൾ ഇടക്ക് കടലിൽ പോകാറുണ്ടോ എപ്പോഴും ബീചിലൊക്കെ
ആഹ ഉണ്ട് ഞങ്ങക്ക് അവിടുന്ന് പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളൂ
ഓഹ് ഞങ്ങക്ക് ഇവിടുന്ന് ഒത്തിരി നേരം ഇരുന്നാലും ഞങ്ങക്ക് പെട്ടെന്ന് പോവാൻ പറ്റുന്ന ബീച്ച് ആലപ്പുഴയാണ്
ഉംഹ് അടുത്താലേ
ആഹ് അത് ഞങ്ങള് ചെങ്ങന്നൂര് വന്നി ട്ടാണ് റെയിൽവേ സ്റ്റേഷനിലും ട്രെയിൻ കയറുന്നെ അപ്പൊ ഞങ്ങൾ അതുവഴിയാ പോകുന്നത് ആലപ്പുഴ ബീച്ചിലോട്ടൊക്കെ
ഈ ആറന്മുള കണ്ണാടി അവിടെത്തന്നല്ലേ
ആ ആന്ന് അത് ഞങ്ങടെ അവിടുന്ന് കുറച്ച് രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ ഇരിക്കണം
ഉംഹ് ദൂരം ഉണ്ടല്ലേ
ആ ഒരു മൂന്ന് ബസ് കയറി അവിടെ എത്തും അങ്ങനെയാ
നിങ്ങളുടെ അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഏഹ്
സ്പെഷ്യൽ ആയിട്ടാ പിന്നെന്നാ മലബാറ് മലപ്പുറത്ത് ഞങ്ങക്ക് അവിടെ പിന്നെ ബിരിയാണിയുണ്ട് ഞ പല പല പേരുകളിലാ ഒത്തിരി ഒത്തിരി വെറൈറ്റി പേരുകളുണ്ട് കുട്ടൻ അങ്ങനെ അങ്ങനെയിതാ അങ്ങനെയൊക്കെ
ആഹ് ആഹ്
പിന്നെ ഇഷ്ടം പോലെ സീ ഫുഡ്‌ ഉണ്ട് ലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പൊ സീ ഫുഡ് ഇങ്ങനെ ഈ പല പല വെറൈറ്റി പേര് ഞാൻ കേട്ടിട്ട് പോലുവില്ലാത്ത ഇഷ്ടംപോലെ മീനുകളൊക്കെ ഉണ്ട് പേരുകൾ ഇന്ന് ലേലവാ ഒക്കെ വിളിച്ച മീനൊക്കെ കൊടുക്കുന്നത് അങ്ങനത്തെ ഭയങ്കരം
അത് ഓക്കെ പിന്നെ അവിടെ എസ് എംസ് സ്പിരിറ്റ്‌ ഉണ്ട് നമ്മുടെ ഈ എറണാകുളത്തൊക്കെ ഇല്ലേ മറ്റേ ബ്രോഡ് വേ എന്ന് പറയുന്നെ അം ആഹ് ആഹ് അത്പോലെതെ ഒരു സംഭവം എസ് എം സ്ട്രീറ്റതൊക്കെ തുണിയും ബാഗ് അങ്ങനൊക്കെയാ സാധനങ്ങൾ വെല കൊറച്ച് നമ്മൾ ങ്ങനെ ബർഗയിൻ ചെയ്യണം നമ്മളത് വെല പേശി സാധനം കുറച്ച് വാങ്ങണം
ഓ ക്ക് ഷോപ്പ് ല്ലോ ഡാ
പ്പയിന് വോൾടേജ് വേരിയേഷൻ വരുമ്പോ ആ സംസാരിച്ചേ
ഹലോ
ആഹ് കേക്കാൻ പറ്റുന്നുണ്ട്
ആഹ് നിങ്ങ്ക്ക് ഷോപ്പുണ്ടോ സ്വന്തമായിട്ട്
സ്വന്തായിട്ട് ഷോപ്പൊന്നുല്ല അങ്ങനൊന്നുല്ല മ്മക് പിന്നെ നമ്മളൊക്കെ നമ്മൾ അവിടെ ജനിച്ചാ ൾക്കാരായുള്ളൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് എല്ലാം അറിയാവുന്നോരോട് ഇത്രേം ഡീറ്റെ ഡേറ്റൽ ആയിട്ടറി ഷോപ്പ് ഒന്നുല്ല കൊറേ നാളായി താമസിക്കാൻ തുടങ്ങിയിട്ട്
ഓഹ് എന്ന പഠിക്കുവാണോ
ആഹ് ഞാന് പറി പഠിക്കാ ചെന്നെ പഠിച്ച് എറങ്ങാറായി
ഓഹ് എന്നാ പഠിക്കുന്നേ
ആഹ് ഞാന് ഐ ടി ഫീൽഡ്
പ് എനിക്കറിയ എന്റെ കസിൻസ് ഒക്കെ ഐ ടി ഫീൽഡ് പഠിച്ചിട്ടുണ്ട് ഭയങ്കര ടഫാണോ ഇത് പഠിക്കാന്
ആ കൊറച്ച് ടഫാണ് പിന്നെ രസവല്ലേ നമുക്ക് വല്യ വല്യ കമ്പനികളിലൊക്കെ ജോലിക്ക് പോവാം അങ്ങനെക്കെ വെളിയിലൊക്കെ ഇങ്ങനെ ഓഫീസ് ടൂർ ഒക്കെ വരുവല്ലോ പൊറത്തൊക്കെപ്പോവാം പൊറത്തൊക്കെപ്പോവാം. ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് ത കോവായി കടക്കത്തോക്കി
ഉം ങ്ങള നിങ്ങൾ എപ്പ ക്കുന്നെ പൊർത്താണോ അതോ കേരളത്തിനകത്താണോ നോക്കുന്നേ ജോലി
ജോലി പഠിച്ചിപ്പം എറങ്ങി കഴിയുമ്പോ നാട്ടിൽ എവിടെെങ്കിലും നല്ല കമ്പനി ജോലിക്ക് കേറണം പിന്നെ അവിടത്തേ നമ്മടെ നല്ല എല്ലാ കോഴ്സുകൾക്കും ഉണ്ടല്ലോ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ എക്സ്പീരിയൻസ് സർട്ടി അപ്പോ ആത് കിട്ടിയ ശേഷം വെളിലോട്ട് വല്ലോം പോണം അപ്പം നാട്ടിലെവിടെങ്കിലും നിക്കാനാണ് ഏറ്റവും ഇഷ്ടം
ഉം, നിങ്ങൾ ഇന്റൺഷിപ്പിന് കൊണ്ടു പോകുന്നുണ്ടോ?
ആ അങ്ങ് കോളേജിൽ നമ്മടെ ഇവിടന്ന് ഇന്റേൺഷിപ്പ്ന്ന് വെച്ച് കഴിഞ്ഞാൽ ഞ ങ്ങക്ക് ഇന്റേൺഷിപ്പ് പറേമ്പുത്തേക്ക് ബാങ്കിലൊക്കെ ക്കൗണ്ടിങ് അങ്ങനത്തെ ഫയലൊക്കെ ടാക്സിന്റെൊക്കെ നോക്കാനായിട്ട്
ത്താണോ അടുത്ത് ബാങ്കി അടുത്ത് ബങ്കിലാണോ വീട്
ആ അതെ തേ സഹകരണ ബാങ്ക് പോലത്തെ
ഓഹ്, ഇപ്പൊ ഫോർത്ത് ഇയർ ആയ് ആഹ്.
ആഹ് ആ അതെ അതെ
ഉം
കഴിഞ്ഞ ഇപ്പ ഈ അവസാന സമ വർഷാണ് നമ്മള് ഇതിന്പോവുന്നത് ട്രയിനിങ്ങിനൊക്കെ പോന്നെ ഉം എന്ന് ആ കൈ എന്നാ ശരിയേ ഞാൻ വി വെച്ചേക്കുവാണേ
ആഹ് ഓക്കെ ആഹ് ഓക്കെ ഓക്കെ ബൈ